ഹലോ
കേക്ക്ണില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
എന്താ ഭക്ഷണം കയിച്ചോ
ആഹ് ഭക്ഷണം ഒക്കെ കെയിച്ചു മോൾക്ക് സുഖല്യ ഉം
നേര്ത്തെ കയിച്ചോ
അത് ഇല്ലേ മോൾക്ക് വെ സുഖാെല്ല ഓഹ് ഭയങ്കര കരച്ചിലാണ് അവള്ക്ക് ഇപ്പത്തെ ക്ലൈമെറ്റിന്റെ പ്രശ്നം കഫക്കെട്ട്
ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് ചെറിയ കുട്ട്യേളാവുമ്പൊ കൊർച്ചണ് കയ്യോളം കഫക്കെട്ടും പനിയെക്കെ ആയിറ്റ് ഒന്നണ് മാറുമ്പോത്തിന് പിന്നിം തൊടങ്ങല്ലേ
ആഹ് അത് കാരണം ഞാന് ഹോസ്പിറ്റല്കെക്കെ കൊണ്ടുപോയിറ്റ് വന്നണ് നോക്കുമ്പൊ മൂത്ത മക്കളെല്ലാം പഠിപ്പിച്ച് കൊടുക്കാനും ഒന്നിനും പറ്റ്ണില്ല ഭയങ്കര വാശിയായിട്ട് കരയാ ഇങ്ങനെ കരയാറില്ല ആത്രെക്കുള്ള കഫക്കെട്ട് ഇല്യാ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഇങ്ങനെ ആവി പിടിക്കു ഇങ്ങനെ ഒന്നും അവര് പറഞ്ഞില്ലട്ടൊ കഫക്കെട്ടിന്റെ മരുന്ന് തന്നില്യ ജലദോഷത്തിന്റിം എന്താണ് പനീന്റിം മു മൂക്കില് ഇറ്റിക്കാനുള്ളത് മാത്രേ തന്നുള്ളൂ പക്ഷെ അവള് എന്തെങ്കിലും ചെറ്തായിട്ട് വെരുമ്പത്തിനും ഭയങ്കര കരച്ചിലാ ആഹ് അവടെ ഫുഡൊക്കെ കെയിച്ചിലേ
ഇല്ലേം കുട്ടികൾകൊക്കെ കൊടുത്തു ഞാന് തിന്ന്ട്ടില്ല തിന്നാം വാണ്ടീറ്റ് ഇങ്ങനെ നി ക്കേന് അപ്പ ഇങ്ങനെ ഒന്ന് കൊർച്ച് കെയിഞ്ഞ്ട്ട് തിന്നാ കെര്തിങ്ങാണ്ട്
ഉം
പിന്നെന്താ ഊ കടേക്ക് പൊയ്ക്ക്ണ് വന്ന്ട്ടില്ല ഇന്ന് ഇപ്പ പിന്നെ ഇപ്പം ബ്രസീലിന്റെ കളിയെക്കെ എല്ലേ
ആഹ്
അപ്പൊ പിന്നെ വന്നാലും ഭക്ഷണം കഴിച്ച് പോവെെക്കാരം ചെൽ കളി കാണാന്
ഓഹ് ഓഹ് ഇന്ന് എപ്പഴാണാവല്ലേ ഇതിന്റെ ലാസ്റ്റ് ഇത് ലാസ്റ്റ് ഫൈനല്
അതെന്നാ അറിയൂല ഇനിയിപ്പോതിലപ്പോ തുടങ്ങിയിട്ടല്ലേള്ളൂ കുറച്ച് കളികൾ ഉണ്ടാവും
ഉം ഇവിടെം വേ ഒരു ഹാരമാണ് ഇവിടെ കുട്ടികളൊക്കെ മിച്ച വേണം പറ
ഇന്ന് പത്തരക്കാ തോന്നുന്നുണ്ട് കളി സാധാരണ രണ്ടര അപ്പം ആ ഒരു ടൈമിലൊക്കേന്
ആഹ ആഹ അത അത കുട്ടികളൊക്കെ ജേഴ്സി വേണം പറഞ്ഞ് അതൊക്കെ വാങ്ങിപ്പിച്ചു
ആഹ അവിടെേതാ ബ്രസീലോ അർജന്റീനെ
ഇവിടെ അർജന്റീനയാണ് മോനിക്ക് മാത്രം സ്കൂളിന്ന് ആഹ് ഇവിട അർജുന്റീന്റെണ് മോ മോൻക്ക് മാതം സ്കൂളിന്ന് എവിടെന്ന് കിട്ടിയന്നോ എനിക് ഈ പ്രാവശ്യം ബ്രസീല് വേണം എന് പറഞ്ഞിട്ട്
ആഹ്
ബ്രസീല് വാങ്ങിപ്പിച്ചു എന്നിട്ടപ്പ അവനക്ക് സങ്കടമായില്ലേ യാഥവാ ബ്രസീല് ജയിച്ചില്ലേ എങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഒരു പരിഭ്രമുണ്ട് എന്നാൽ എല്ലാരും കളിയാക്ക കഴിഞ്ഞ കൊല്ല അർജന്റീന ജയിച്ചു പറഞ്ഞപ്പോ അപ്പം മൂന്ന് വയസായിട്ടുള്ളു അപ്പൊ മൂന്ന് വയസായിട്ടുള്ളൂ അപ്പൊ ഞങ്ങളടെ കൂടെ വന്നപ്പോഅവൾക് വയസ്സ് കൂടില്ലേ
ആഹ്
പ്പ
ഇപ്പൊ ചെലെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ ഈ എഹ് ജയ്സിട്ടങ്ങാണ്ട് ഫോട്ടോ ഇ എല്ലാ കുട്ടികളെ കൊണ്ടും ഏത് ടീം ആണ് എന്ന് വെച്ചാൽ അയിന്റെ ജെയ്സി ഇടുക
ആഹ് അത് ഇവിടെ കഴിഞ്ഞേ ഇവിടെ പോ മോനിക്കൊക്കെ ഉണ്ടായിരുന്നേ
ടീച്ചേസിന്റെ ഒപ്പി ഇട്ട് ഇട്ട നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടല്ലോ അല്ലേ
ആഹ് തുഫ എന്നൊക്കെ പറഞ്ഞട്ടുള്ള സംഭവം അല്ലേ
ആഹ് അവിടെ ഓല സ്കൂള് കുട്ടേള സ്കൂൾ ഉണ്ടായിനോ
ആഹ് ഉണ്ടായിരുന്നേ ഇവർക്ക് ഉണ്ടായിരുന്നു എന്താ പറയാ പിന്നെ വേറെ ഇളയച്ഛന്റെ കുട്ടി പഠിക്കുന്ന സ്കൂള് ഉണ്ടായിരുന്നു
ഉം
നമ്മടെ മൂ രണ്ട് പേരും രണ്ടു തരം സ്കൂളിലാണ്
ആഹ്
എല്ലാരും ഒപ്പം കൊണ്ടാണത് അവര് വേറെ ഞങ്ങള് വേറെ
ആഹ് നമുക്കിഷ്ടല്ല ജീല്ലേ അല്ലെ
ഏഹ്
നമുക്ക് ഇഷ്ടല്ല ജെയയ്സി ഇടലെ
ആഹ് അത്ടാ അവര് ഏത് ടീമിനെ ഇഷ്ടം അവര് അത്ടാ
ആഹ്ഹാ
നല്ല രസുണ്ടായിരുന്നു കൊറ വഴിക്കാര് മഞ്ഞ കൊറവഴിക്കാര് നീല
ആഹ് ഞാൻ കണ്ടു ചെലവലൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ സ്റ്റാ ങ്ങനെ വെച്ചിക്കിണ് ഓലെ കുട്ടികളത് എങ്ങനെ സ്കൂലത്തേത് അപ്പൊ ഇങ്ങനെ കണ്ടു നല്ലന്താ ഭക്ഷണത്തിന് എന്താ കറി
കറി ഇവിടെ മീൻകറിയിണ്ട് കൊറെയായി മീന് വാങ്ങീട്ട് പറഞ്ഞിട്ട് മീൻ കറിയാണ് ഉം ഇവിടെ ഒരു അ
വില കൂടിയോണ്ടാവൂലേ?
ഉം ഇവിടെ ഞങ്ങൾക്ക് ഒരാള് മീന്. കൊണ്ട് വരുന്ന ആളുണ്ട്, ആളെ കൊറച്ച് വയസ്സായതാ പെട്ടെന്ന്. വണ്ടി ഒന്ന് ബസ്സില് കൊണ്ട് ഇടിച്ച് ആളിപ്പം കിടപ്പിലായ പോലെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ. മീനിനും കുറച്ച് ക്ഷാമമായ പോലെ മറ്റുള്ളവരെ. ഞങ്ങൾ കുറച്ച് മോളിക്കാണ് വീട് അപ്പൊ എന്താ പറയുക. ഇങ്ങനെ റോഡിന്റെ അവിടെ നിന്ന് എന്ത് വന്നാലും ഞങ്ങൾക്ക് .
എല്ലാം ഉണ്ടാവൂലല്ലേ, അങ്ങക്ക് മോളിക്ക്.
ആഹ് അപ്പൊ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങി പോണം അപ്പൊ എന്തേനി. ഇയാള് ആകുമ്പോ ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടി വഴിയുണ്ട, അപ്പൊ എന്താണ് ആഹ്. ആള് അവിടേക്ക് കൊണ്ടുവരുയൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പോ ആള് ഇതായ പിന്നെ അതും നിറെ നമുക്ക് നമ്മള് പറഞ്ഞു. പൈസയൊക്കെ കൂടുതലായിട്ട് മീനിന് തരും ചെയ്യും.
ആഹ്
അപ്പൊ നോക്കുമ്പോൾ അയാള് ഇപ്പൊ കിടപ്പിലായതോടെ ഞങ്ങൾക്ക് ഇവിടെ മീൻ വാങ്ങിക്കും. മീന് ഞങ്ങള് ഒന്നരാടം വാങ്ങിക്കും.
ആഹ്
പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്, പക്ഷെ ചിക്കൻ അധികം. ഫ്രൈഡേ മാത്രം എടുക്കുള്ളൂ ജൂൺ മാസം എല്ലാ ആണുകളും വീട്ടിലുണ്ടാവും അപ്പൊ. നമസ്കാരക്കാൻ പോവുമ്പോ. അപ്പ സ്പെഷ്യലുകൾ വരും ഞായറാഴ്ച അധികം ചെലപ്പോഴേ തന്നെ. ഉണ്ടാവുള്ളൂ ആൾക്കാര് ഉം ഞങ്ങ
ചിക്കൻ ഫ്രൈഡ് റൈസ് ആണോ അതോ ചിക്കനോ?
ഇല്ല ഞങ്ങള് ചിക്കൻ നെയ്ച്ചോറ് ബീഫ് എന്താണ് ബീഫ് എടുക്കുമ്പോ അവന് ബിരിയാണി വെക്കും. ഒരാഴ്ച കുഴിച്ചോറ് ആണെങ്കിൽ ഒരാഴ്ച ബിരിയാണി വെക്കും എന്റെ രണ്ടാ മൂത്ത മോനുക്ക് നെയ്ച്ചോറിലെ താല്പര്യം മൂത്തം മോനുക്ക് ബിരിയാണിക്കാ താല്പര്യം അപ്പൊ.
ആഹ്
പക്ഷെ മൂത്ത നെയ്ച്ചോറും കഴിക്കും, പക്ഷെ. അപ്പൊ എന്നിട്ട് എന്തെന്ന് വെച്ചാല് വലിയ മോനുക്ക് ബിരിയാണി ആണെങ്കിൽ നെയ്ച്ചോറ് തിന്നും, പക്ഷെ ചെറിയ മോൻ നെയ്. ചോറ് അല്ലാതെ വേറൊന്നും കഴിക്കില്ല ബിരിയാണി വെച്ചാലും. അത് തിന്നില്ല സാധാ ചോറ് മതി പറയും.
ആഹ്
ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് ഉം.
ഇവിടെ ഇന്ന് നെയ്ച്ചോറാണ് നെയ്ച്ചോറും ചിക്കനും.
പക്ഷെ അങ്ങനെ വിടില്ലേ ഇങ്ങനെ ചെല സമയത്തൊക്കെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് വെക്കുട്ടോ. പക്ഷെ പണി കൂടുതലുള്ള പോലെ തോന്നി എനിക്ക് അന്ന്.
ആഹ് ഞാനും യൂട്യൂബിലൊക്കെ നോക്കി ഫൈഡ് റേസ് ഉണ്ടാക്കിട്ടുണ്ട് രണ്ട് പ്രാവശ്യം. ചിക്കൻ ഇങ്ങനെ ഒക്കെ കിട്ടിയപ്പോ. അങ്ങനെ ഉണ്ടാക്കി നോക്കി, കുഴപ്പന്നില്ല ശരിയായി.
അത് ഇപ്പ മറ്റേ യൂട്യൂബ് ഉള്ളത് കാരണം ഇപ്പത്തെ പേരൻറ്സ് ഒക്കെ കുട്ടി അത് നോക്കിട്ട് തന്നെ പ്രിപ്പർ ചെയ്യുന്നത് ഡിമാന്റ്. ഇപ്പൊ ഞാനും ഇക്കന്റെ അനിയന്റെ ഭാര്യയുണ്ട്, ഞങ്ങൾ ഫോൺ നോക്കിട്ട്. കൂടുതലും കുക്കിംഗ്‌ ഒക്കെ അവള് ചെയ്യും, ഞാൻ അവൾക്ക് കൈപ്പണി മാത്രേ ചെയ്തു കൊടുക്കുള്ളൂ. കാരണം അന്ന് ചെറിയ കുട്ടിനി ആഹ് കാരണം പക്ഷെ ഞാനാണ് മൂത്തശ്ശി അവളാണ് എളേച്ചി പക്ഷെ ചെയ്യണത് അവള്‌ക്കിങ്ങനെ അവള്ന്ന് പറയുമ്പോ ഒരു കുപ്പി കൊണ്ടുവന്നു പക്ഷെ എനിക്ക് ഒരു മൂന്നാലെണ്ണം കൂടെ പ്പൊ ഞാന് എന്തെങ്കിലും അരിയാനുള്ളതോ അങ്ങനെ എന്തെ ങ്കിലും അരിയാനുള്ളതും പാത്രങ്ങളൊക്കെ ഒന്ന് ഇതാക്കലും അതൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് കുക്കിംങ്ങക്ക അവളുക്കവുള് കൊടുക്കും പക്ഷെ കൊറെ നേരം അത് എളക്കീട്ടൊക്കെ നിക്കണ്ടേ ഈ കുട്ടികള് അപ്പത്തന്നെ നാല് ഭാഗത്ത് പോവുവാണേ അവൾടെ ഒരാളിണ്ടാവും എന്റെ മൂന്നാളും ഉണ്ടാവും അപ്പൊ ഞാന് വേഗം ഈ പണി മാത്രം അവള് ചെയ്യാൻ വരുമ്പൊ ഞാനെല്ലാം സെറ്റ് ആക്കിയിട്ട് പാത്രത്തിലൊക്കെ ആക്കി അവിടെ വെക്കും അ പ്പ ഈ കുട്ടികള് അവള് നോക്കും എന്നിട്ട് എന്താണ് അവള് അത് കുക്കക്ക ചെയ്യുന്ന സമയത്ത് ഈ നാലാളിനേം കൂ ട്ടി ആ റൂമി കൊണ്ടിരിത്തിയിട്ട് ഞാൻ നോക്കും
ആഹ് അതെ ഒരുമ ഇണ്ടെങ്കി സുഖാണ് രണ്ടാ ക്കും ഒരുമ എണ്ടെങ്കി സുഖാണ് ജോലിയിലാണെങ്കിലും നമുക്ക് തീർക്കാലോ പണിയൊക്കെ
ആഹ് അതൊക്കെ ചെയ്യും കൊഴപ്പോന്നും ഇപ്പവള് പ്രഗ്നന്റ്ന്ന് പറയണത് കാരണം ഇപ്പൊ കൊറച്ചായിട്ട് അവക്ക് സാഡാണ് അത്കാരണം സിമ്പിളായിട്ടെന്തെങ്കിലും തന്നെ ഞാനിണ്ടാക്കി കൊടുക്കും അതിപ്പൊക്കെ ഞാൻ ഞാനാണിണ്ടാക്കി കൊടുക്കല് കാരണം ഇപ്പൊ ഒന്നിനും വെയ്ക്കില്ല
ആഹ്
ആഹ് അപ്പൊ ഞമ്മള് ഞാനാണെങ്കി പക്ഷെ ഞാന് ഇതിന്നെ പോലെയല്ല പ്രഗ്നന്റ് ആയി പറഞ്ഞ് നാല് മാസം ആ കിടപ്പായിരിക്കും എണീ ക്കാൻകൂടി നമുക്ക് പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ അവരിക്കൊന്നും കൊഴപ്പൂല്ല
ആഹ്
ഉം
എന്നിട്ട് മോളൊക്കെ ഒറങ്ങിയോ
മോള് അതന്നേ ഇപ്പൊ ഇതാ വലിയ മോന് വന്നിട്ടെണ്ട് അവന്റെ സൗ ഈ അവിരണ്ടാളും സൗണ്ട് കേട്ട പെട്ടെന്ന് എണീച്ചിരിക്കും
ആഹ്
അവനിപ്പൊ എടയില് എന്തിനോ വേണ്ടി വന്നതാ പെട്ടെന്നൊന്ന് ഫാൻ ഒന്ന് കേടു വന്നു ഞാൻ ഹോസ്പിറ്റൽല് പോയിട്ട് വരുമ്പൊ ഫേന് ഓടുന്നില്ല എല്ലാറൂമിലേം ആളിണ്ട് എനിക്ക് ഫാനില്ലാതെ ഊരാനക്കെ എന്താണ് ബുദ്ധിമുട്ടാണ് കൊറച്ച് ഹൈറ്റിണ്ട് അപ്പൊ എങ്ങനേണ് അപ്പൊ ഒരു എളേച്ചനിണ്ട് അവള് അവള് പ്രഗ്നന്റാണ് അപ്പൊ മൂന്ന് ദിവസം ഇവിടെ ഇരിക്കും ബാക്കിയുള്ള ദിവസൊക്കെ അവളുടെ വീട്ടിലാണ് അപ്പൊ മൂന്നൂസം ഹോള്ത്ത ഒരു ടേബിൾ ഫാനിണ്ട് അത് ഞാനിങ്ങെടുത്ത് നാളേക്ക് ആള് വരും അപ്പൊ നാളേ ക്ക് വേണെങ്കിലൊരു മൂന്നുസം ഹോളില് കൊണ്ടുപോയി കിട ക്കെണ്ടി വരും പാല് കൊടുക്കണ കാരണം ഒരു മടി വാപ്പി ഉമ്മയും ഹോൾലാ കിടക്കുന്നത് ബാക്കി രണ്ടെളേച്ചന്മാരും രണ്ട് റൂമില് കിടക്കും അവർക്കൊക്കെ ഇവിടെ സ്ഥലുണ്ട് അവര് പോയിക്കഴിഞ്ഞാലൊക്കെ ഇപ്പ റൂമു എല്ലാ ആയി ഇക്ക വി ഇക്ക വിളിച്ചിട്ട് അതഴിക്കാൻ പറയും പക്ഷെ അവരിക്കൊന്നിനും സമയം ഇല്ല അപ്പൊ നമ്മള് മ റ്റുള്ളവരിനെ എന്താ ബുദ്ധിമുട്ടിപ്പിക്കു ഏഹ്
ഇക്ക നാട്ടിലില്ലേ?
ഇല്ല്യേ ഇക്ക ഫസ്റ്റ് ടൈം ആയിട്ട് ഗൾഫിൽ പോയിരിക്കാണേ തൊണ്ണൂ തൊണ്ണൂറ് ആ ടൈമില് പോയതാ അപ്പൊ ഇന്നക്ക് പത്തു മാസായി.
ആഹ്
ഉം അഞ്ചു അഞ്ചു മാസം കഴഞ്ഞു പോയിട്ട്. അത് കാരണം നമുക്കിപ്പോ ഞാൻ കൂടുതലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. കാരണം അത്ണ്ടാവും ഉം അതെന്നെ ഫാൻ ഇപ്പോ ഒന്നും വർക്ക് ചെയ്യാണ്ടിരിക്കണം അപ്പം കുട്ടിയാള് ടേബിൾ ഫാൻ റൂമിൽ കണ്ട ഓ പൊന്നേ വന്ന് നോക്കീട്ട് പോണേ അപ്പം പിന്നെ ഇതിന്റെ സൗ
ഇപ്പത്തെ കുട്ട്യാൾ ഒന്നും ഇപ്പൈന് ഫാനില്ലാതെ ഉറങ്ങൂലല്ലോ. ഫാനിന്റെ സൗണ്ട് കേൾക്കണം ഉറങ്ങെണെങ്കി തന്നെ
ഇക്കാന്റെ റൂമിലൊക്കെ ഏ സി കണ്ടിട്ടെ നമ്മുടെ റൂമിൽ മാത്രം എ സി എന്താ വാങ്ങിക്കാതേ പറയും ഇക്കാനോട് വീടിയോകോളു ചെയ്യുമ്പോ ചോദിക്കാ
ആഹ് അഹ് അതൊര് തോനല്ലേല്ലേ
ഓ ഇക്ക പറയുന്നെ എനിക്ക് വാങ്ങിക്കിണേൽ കൊഴപ്പൊന്നൂല്ല. നിങ്ങള് ഉപ്പമാരോട് ചോദിച്ചോക്ക് ഉം കറണ്ട് ബില്ല് കൂടിയ ചീത്ത പറയാൻ പാടില്ലാന്ന് പറീ
ആഹ്
മക്കളുടെ അട്ത്ത് പറഞ്ഞ് കൊട്ക്കണെ കാണാ എനിക്ക് വാങ്ങിച്ചരാ നിക്ക് നാളേക്ക് വേണെമെങ്കി നാളേക്കും ഞാൻ വാങ്ങിച്ച് തരാം. ഉപ്പുമ്മ ചീത്ത പറയാൻ പാടില്ല കറണ്ട് ബില്ല് കൂടൂന്ന് പറഞ്ഞിട്ട്
ആഹ്
നമ്മള് ഉപയോഗിക്കണ്ടി അവര്ക്ക്ഷ അമ്മക്ക് വെക്കാൻ പറയാ
ആഹ്
ആ അങ്ങനെ
അത് ശരി എന്നാ ഓക്കെ എന്നാ ശരിട്ടോ.
ഉം ഓക്കെ
ഉ